ഹലോ
ഹലോ ആ കേക്കണില്ലേ ആഹ് കേക്കാം കേക്കാം
എക്കോ അടിക്കുന്ന പോലെയുണ്ട്.
ആഹ് അത് കുഴപ്പല്ല.
ആ ഓക്കേ എവിടൊക്കെ പോയിട്ടുണ്ട്.
ഈ അടുത്താണോ ഈ അടുത്താണെങ്കിൽ ഞാൻ മൂന്നാറ്
എവിടെയാ പോയിട്ടുള്ളേ ആഹ് പറഞ്ഞോ
മൂന്നാറ് വട്ടവട ഒരു മൂന്നാറ് വട്ടവട പോയാരുന്നു മൂന്നാറ് അത് എടാ മെയ് മാസത്തിന് ഞാനാണു പോയത്
ഉം ഓകെ സീസൺ ടൈം അല്ലേ പോയത്
സീസൺ ടൈമിലല്ലാ പോയത് ഫാമിലി ആയിട്ടാ പോയത് ഇപ്പ സമയം കിട്ടാൻ അല്ല എല്ലാ പറ്റിയ സമയം
എങ്ങനെ ഇണ്ടായിരുന്നു
നല്ല ട്രിപ്പായിരുന്നു വലിയ കാശു ചിലവൊന്നും ഇണ്ടായില്ല ഫുഡ്ല്ല സമയത്ത് ഫുഡ് കിട്ടാനാണല്ലോ മൂന്നാറ് പോയാൽ ഏറ്റവും പ്രയാസം
എങ്ങനെ
ഫുഡ് കിട്ടാൻ കറക്റ്റ് സമയത്ത്. മൂന്നാറ് ഭയങ്കര പ്രയാസാ
ആണോ? കറക്റ്റ് ടൈമിൽ ഫുഡ് കിട്ടാനാ അവിടെ റിസോർട്ട് ബുക്കയ്തോ? അങ്ങനെ എന്തെങ്കിലൊക്കെ ചെയ്തോ?
അങ്ങനെ ചെയ്തൊന്നുമില്ല ഇപ്പ ആ ആഹ് പെട്ടെന്ന്ട്ത്ത ഒരു ഏഹ് ഞാൻ കാന്താ പോയത്
ഓക്കെ ഓക്കെ വേറെവിടെക്കെ പോയി
ഈ അടുത്താണ് ഞാൻ പിന്നെ എറണാകുള ഈ അടുത്ത തന്നെ പോയിട്ടുള്ളൂ ഈ സമയത്ത് പണ്ട് പിന്നേം ദൂരോട്ട് പോയി അടുത്തല്ലാതെ ഞാൻ മൈസൂര് മൈസൂര് കന്യാകുമാരി വേലാങ്കണ്ണി അങ്ങനത്തെ സൈഡിലൊക്കെ പോയിട്ട് ഒണ്ട്
കന്യാകുമാരി കന്യാകുമാരി എങ്ങനെ ഉണ്ടായിരുന്നു
കന്യാകുമാരി നല്ലാരുന്ന് എസ്പെക്ട് ചെയ്യുന്നത്രേക്കൊന്നും ഇല്ലാരുന്നൂ. ഞാനൊരു നാലു കൊല്ലം മുൻപ്
നാല് കൊല്ലം മുൻപൊ കന്യാകുമാരിയില് ന്താ കാണാള്ളത് മെയിനായിട്ട് മെയിൻ സ്പോട്ട് ണ്ടാ?
പ്രതിമ അല്ലേ കണ്ട് ആ എ ഫോൺ തമേ അത്
ആഹ
ഹലോ
ആഹ പറഞ്ഞു പറഞ്ഞു
അവിടെ ഇപ്പം ബീച്ചും അവിടത്തെ ഈ പാറൽ പറന്നണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്
ബീച്ച് ബീച്ചാണോ കന്യാകുമാരി ബീച്ച് ആ ഓക്കേ ഓക്കേ പിന്നെ വേറെ വേറെ എവിടെയാണ് പറഞ്ഞത്
ഹലോ ആ കുറച്ച് കുറവാണ്
അതെ
ആ പറഞ്ഞോ പറഞ്ഞോ
അ രണ്ട്‌ കൊല്ലം മുമ്പ് ഞാൻ തൃശൂർവറെ പോയരുന്നു
തൃശൂരോ
മൈസൂർ
മൈസൂർ ആ മൈസൂർ മൈസൂർ അവിടെ ടിപ്പു സുൽത്താൻ കോട്ട അവിടെയൊക്കെയാണോ
ആഹ അതാണ്ട കോട്ടയം മറ്റേ കൊട്ടാരം ഒക്കെ
ആഹ പിന്നെ അവിടെ ഒരു മൈസൂര് ഒരു ഓൾഡ് കാസിന്റെ കളക്ഷൻസ് ഉണ്ട് അറിയോ പയന എന്ന് പറഞ്ഞിട്ട്
ആഹ് ആ കേ ട്ടിട്ടുണ്ട് അവിടെ പോയിട്ടില്ല പക്ഷെ ീനല്ല കാണ്ടണ്ട
ആ ബ്രോ വേറെ നോർത്ത്
മോറോട്ടിലൊക്കെ ഞാ അടങ്ങൻ പിന്നെ ഇല്ല ഇല്ല പോയിട്ടില്ല പ്ലാനൊക്കെ ഉണ്ട്
ആ എവിടെ പോവാനാണ് പ്ലാൻ
ഇപ്പ വായനാസിൽ വാരണാസി പോകാൻ ഇപ്പ നല്ല പ്ലാനുണ്ട് ഹിമാലയം വാ നാ സി ആ ഏരിയ
ആ ഓക്കേ ഓക്കേ
ബ്രോയ്ഡ ട്രിപ്പ് എവിടെേക്കും
ഞാൻ നോർത്തിലൊക്കെ പോയിട്ടുണ്ട് എങ്ങനെ
ആ് ബ്രോ പോയിട്ടുണ്ടല്ലേ
ആ് ഞാൻ ഓർത്തിലും അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ഡൽഹി പോയിട്ടുണ്ട് രാജസ്ഥാൻ എങ്ങനെ
ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ് അല്ലേ
ട്രിപ്പ് കുഴപ്പില്ല ട്രെയിനിാണ് പോയത് അത്യാവശ്യം നല്ല ട്രിപ്പ് ആായിരുന്നു പാക്കേജ്‌ ഇല്ല പാക്കേജ്‌ ഇല്ല നമ്മള് പെട്ടെന്ന് എല്ലാരും ഒറ്റ മൈൻറിൽ എടുത്ത ട്രിപ്പാണ്
ഉ സീസൺ ടൈമിലാണോ പോയത്
എങ്ങനെ
സീസൻ ടൈമിലാണ് പോയ ത്
സീസൺ ടൈം ആ അതെ ഡിസംബറിില് ഒരു സീസണില് പോയി പിന്നെ രാജസ്ഥാനന് സീസൺ ഒന്നും വേണ്ട ഇഷ്ടമുള്ള ടൈമിൽ പോവാ
ആല്ലേ ഈ രാജസ്ഥാനിൽ ശരിക്ക് എന്താ കാണാനുള്ളത്
രാജസ്ഥാനില് അവര് ക്രിയേറ്റ് ചെയ്ത കുറേ ഉം ന്താ കൊറേവശ് ബിൽഡിംഗ്ശ് മോണ ന്റ്സ് അങ്ങൻത്തെ ഫോർട്്സ് അങ്ങനെ കൊറെ സമവുണ്ട് ആ പിന്നെ ഡെസേർട്ട് എൻജോയ് ചെയ്യാൻ നല്ല രസമാണ് മരുഭൂമിയാണ് പിന്നെ ഏ ഒട്ടകം റൈഡ് പോകാൻ പറ്റും പിന്നെ അതുവഴി ഉ ആതൊരു നമ്മുടെ രാജ്യത്തിന്റെ ബോർഡറും കൂടിയാണ് അപ്പം ഹൈ സേഫ്റ്റി ആയിരിക്ക ആഹ്
ഇതിന്റെ അട്ത്ത്പ്പ ഇൻസ്റ്റേല് ഫ്രണ്ടന്നാ മലേരാ പോള് അന്ന പറ്റ മലരാൻ പോകാനുള്ള പ്ലാനിനെ പ്പറ്റി അഭിപ്രായ ഉണ്ടോന്ന്?
മതേരൻ പോവ്‌ന്നെ പറ്റി മദേരൻ ഇപ്പൊ കൊറേ പേര് പോയിട്ട് പോയിട്ട്ണ്ട്
താ ഞാ കണ്ട ത്
മതേരം കൊറേ പേര് പോയ്ട്ട്ണ്ട് പക്ഷെ എന്താ പ്രശ് ണം എന്താച്ചാല് അത് സീസൺൽ പോയാല് അ തിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റൂ റിവേഴ്സ് വാട്ടർ ഫാൾന്നൊക്കെ കേട്ടിട്ട്ണ്ടോ?
ആഹ് കേട്ട്ണ്ട് ഈ മാങ്ങവാലൊക്കെ ഉണ്ട്ന്ന പോലെ
ആഹ് ആഹ് റിവേഴ്സ് വാട്ടർഫാളൊക്കെ ലഭിക്കണെങ്കി അ തിന്റെ സീസണിൽ തന്നെ പോണം നല്ല മഴയൊള്ള സീസൺല് അത് അടിപൊളിയായിരിക്കും റിവേഴ്സ് വാട്ടർഫാൾ
അത് ശെരി ജൂൺ സമയല്ലെ എപ്പള് സീസൺ വര്ക മഴ പെയ്യ്ന്ന സമയം
ജൂൺ അല്ല ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇതാണ് മൂന്നായിട്ട് മെയിനായിട്ട്ള്ള സീസൺ വര്ന്നെ അപ്പൊ ആ ടൈമില് പോവാനാണെങ്കിൽ ന അത്രയും നല്ലതാണ്.
പോണ്ടിച്ചേരി സൈഡില് ട്രിപ്പ് പോവാൻ പറ്റ സ്ഥലമാണ്.
ഏത് പൂണ്ടിച്ചേരിയ?
പോണ്ടിച്ചേരി ആഹ്
അതിനെപ്പറ്റി ഇൻക്ക് കൃത്യായ്ട്ടറീലാ പിന്നെ പോണ്ടിച്ചേരി എന്റെ വീടിന്റെടുത്താണ് ആണ് ഉം പോണ്ടിച്ചേരീന്ന് പറയുമ്പം മാഹിയൊക്കെ പ്പെട്ന്ന സ്ഥലംവല്ലേ?
അതല്ല പോണ്ടിച്ചേരി മറ്റേ ചെന്നൈ തമിഴ്നാട്
ആഹ് പുതുച്ചേരിയല്ല പൂണ്ടിച്ചേരിയോ ഓക്കെ ഓക്കെ അയ്നെപ്പറ്റി എനിക്ക് ആഹ് വ്യക്തായ്ട്ട് അറീലാ ഞാൻ ഹൈദരാബാദ് പോവാൻ ഒര് പ്ലാന്ണ്ടായ്ര്ന്നു ഒന്നുല്ലാ എന്താ അഭിപ്രായം ഹൈദരാബാദ് പോയേനെ പറ്റി?
ബിര്യാണി ആട്ടെ തേ വീണ്ടു കണ്ടിണ്ട് ചാർമിനാർ പിന്നെ ഇതേപോലെ പിന്നെ ഐസ്ക്രീംന്റെ
ഏത് പലതരം ഐസ്ക്രീംസവ്ടെ കിട്ടുവോ?
ഐസ്ക്രീം അല്ല ബ്രോ സ്വീറ്റ് ഡെസേർട്ട് ഇവിടെന്നും അതികം കിട്ടില്ലട്ടോ പറയാ ആ അതെതെ ആഹ് ആഹ് ഉൽഫിട്ടെ
ആഹ് കുൽഫി ടൈപ്പ് അലേ ആഹ് പിന്നെ ഈ ഈ കൂടുതലും ഏഹ് പറയ്ന്നെ കേട്ടിട്ട്ള്ളെന്ന് വെച്ചാൽ അവ്ടെ ബിരിയാണിയാണ് ടോപ്പ് എന്നാണ് പറയുന്നേ ഏഹ് എങ്ങെനെയായിരിക്കും നമ്മടെ നമ്മളെ ടോപ്പ് ലെവൽ ബിര്യാണിയാണോ അവിടെണ്ടാകാ? അല്ലെങ്കി അതിലും അടിപൊളിയായിരിക്കും
അവരാരും പോയിട്ടില്ല എന്നാലും ഇവിടെ കളിക്കുന്നുണ്ട്.
എങ്ങനെ?
പറേ ഇവിടെ കഴിച്ച്ട്ട്ണ്ടാേ
ആഹ് കയിച്ചിട്ട്ണ്ടോ ഹൈദരാബാദി ബിര്യാണി കയിച്ചിട്ട്ണ്ടോ?
ഉണ്ട് ഉണ്ട്
ഉണ്ടോ എവിടെന്ന് കയ്ച്ചാ ഇവ്‌ട്‌ന്ന് നാട്ട്ന്ന് കയ്ച്ചാണോ ഹൈദ്രബാദി പോയിട്ട് കയ്ച്ചാണോ?
ഇല്ലല്ലാ സൗണ്ട് എറണാകുളം ഒതെന്റിക്ക് മന്തി എനിക്കങ്ങനെട്ത്തെയ്ത തോന്നിപ്പ ചോയിച്ച ആ കൊച്ചിയിൽ
ഓക്കെ ഓക്കെ ങ് ബ്രോ ഫുട്ബോളൊക്കെ കളിക്കുവോ?
ഞാൻ കളിക്കും പണ്ട് കളിക്കുവാരുന്നു ഇപ്പോൾ കിട്ടിയിട്ടില്ല.
ഇപ്പൊ ഇപ്പൊ ബ്രേക്കിലാണോ? ഇപ്പൊ കളിക്കാറില്ലേ അങ്ങനെ?
ഇപ്പൊ കളിക്കാറൊന്നൂല്ല. പ്ലസ് ടു പ്ലസ് വണ്ണും കംപ്ലീറ്റ
ആഹ് ഏത് പൊസിഷനിലാ കളിക്കുന്നെ?
ഏതാ സെൻട്രൽ മിറ്റ് ഫീൽഡറാ?
ആഹ് അതെ അതെ.
ആഹ ഓക്കെ ഓകെ എങ്ങനെ.
ഫുട്ബോൾ കളിക്കോ?
ആഹ് കളിക്കും കളിക്കും.
ഞാൻ ഡിഫൻസീവ് മിഡ്‌ ഫീൽഡോ അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡോ ആയിട്ട് കളിക്കാറ്.
അഹ് ഉണ്ടാവും.
ഫുട്ബോള് പെസ പെസ ഗെയിമ്
ചെസ്സ് അങ്ങനെ കളിക്കാറില്ല അതിനോട് എനിക്ക് അത്ര താല്പര്യം ഇല്ല. പിന്നെ നല്ലൊരു ഫോൺ ഇല്ലാത്ത കൊൊണ്ടും അങ്ങനെ അതങ്ങനെ കളിക്കാറില്ല.
എങ്ങനെ?.
നാട്ടിലൊക്കെയാണ ഇപ്പം ഫ്രീ ആയിട്ട് ഇപ്പം കിട്ടാനുള്ള വഴിയുണ്ട് ചെസ്സ് ഒക്കെ ആണെങ്കിൽ. ഫ്രീ ആണ് സ്റ്റീമിലൊക്കെ ആണെങ്കിലും ഓക്കെ ഓക്കെ.